ഹലോ ആഹ് പറയൂ
ആഹ് എന്തൊക്കെയുണ്ട് വിശേഷം
നല്ല വിശേഷം ഇങ്ങനെ പോണു
അണേ പണിയൊക്കെ കഴിഞ്ഞിരിക്കാണോ?
പണിയൊക്കെ കുളിക്കണം
ആഹ് കുളിക ഏഹ് കുളിക ഇഞ്ഞല്ലല്ലേ
കുളി തണുപ്പാണല്ലോ ഇപ്പൊ പൊതുവേ കുളിക്കാനുള്ള മടി കാരണം ആഹ് അതെ അതെ
ആഹ്
വെള്ളത്തിന് ഇപ്പ നല്ല തണുപ്പാണല്ലോ അപ്പൊ പിന്നെ ത കുളി കുറച്ച്ങ്ങനെ ലേറ്റ് ആവു അത് കാരണം
ആഹ്ന്ന് ല്ലേ അലക്കലൊക്കെ കഴിഞ്ഞാ?
ആഹ് അലക്കലൊക്കെ കഴിഞ്ഞു ചോറും കറിയായി കുഞ്ഞിനുള്ളത്താക്കി ക്കൊണ്ടിരിക്കുന്നു
ആഹ്കുഞ്ഞെന്താ കുറുക്കന്തെങ്കില കഴിക്കല്
എ എല്ലാം കൊടുക്കും കുറുക്കും കൊടുക്കും ആഹ് ചോറൊരു നേരം കൊടുക്കും കോറ അങ്ങനെ എല്ലാം കൊടുക്കുന്നുണ്ട്
കഴിക്കാൻ ബുദ്ധിമുട്ടാവൂലേ?
കഴിക്കാനും ബുദ്ധിമുട്ട അവള് അണ്ടർ വെയറ്റു ആണ് അഹ് അഹ് ഞ്ഞാലും ശരീരത്തിത്തില് പിടിക്കലില്ല
ഇല്ലല്ലേ
ആഹ് അതന്നെ അണ്ടർ വെയറ്റ് ആണ് ഇപ്പൊ ഉം ഡോക്ട്റ് കൊഴപ്പില്ല പറയ്ണ്ട് പക്ഷെ ഇപ്പൊ വേണ്ടത്ര വേറ്റ് ഒരു കിലോ താഴെയാണ് എട്ട് കിലോ ആണ് ഏഴ് കിലോ കഷ്ടി ഒള്ളൂ
ആഹ്
കോഴ
അവിടെ അംഗൽവാടിന്ന് പൊടികളൊന്നും കിട്ടൂല?
ആഹ് അമൃതം പൊടി കിട്ട്ണ്ണ്ട്
ആഹ് അതാണ് അപ്പൊ അത് അത് കഴിക്കോ?
ഒരു നേരം അത് കൊടുക്ക്ണ്ണ്ട് എല്ലാതും ആണെങ്കിൽ എന്ത് വണെ തിലു ഒരു ലിമിറ്റ് ഇണ്ട് ഒരു രണ്ട് സ്പൂക്കെ എടുത്ത് കഴിഞ്ഞാൽ കഷ്ടി കഴിക്കുള്ളൂ അപ്പളെ ക്കും ഇന്നലെ വോമിറ്റിംഗ് രണ്ട് സ്പൂൺ അങ്ങനെ ഫുള്ളായിട്ട് അങ്ങനെ കഴിക്കൊന്നുല്ല പിന്നെപ്പെ എടക്കെടെ എടക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറഞ്ഞു കണ്ടിന്യൂസ് ആയിട്ട് ഫീടെയ്യാണ്ട് മൂന്നു നേരം മാത്ര ആക്കാണ്ടേ എടക്കെന്തെ ങ്കിലും ഇങ്ങനെ പഴ ആയിട്ടും ആഹ് മുട്ടയിട്ടും അങ്ങനെ എന്തെങ്കിലൊക്കെ കുറച്ചീശെ കൊടുക്ക കൊടുക്കെ എന്ത് കൊടുത്തിട്ടുള്ള ശരീരത്തിൽ പിടിക്കിണില്ല പിന്നെ ഭയങ്കര പൊരിച്ചിലാണെ ആഹ് ഭയങ്കര പൊരിച്ചിലാണ് ഈ ഒരു ഒരു വയസായിട്ടുള്ളൂ പറ ഞ്ഞിട്ട് കാര്യല്ല ഭയ ഒതുങ്ങി ഇരിക്കില്ല ഭയങ്കര പൊരിച്ചില്ലത് അപ്പൊ ഡോക്ടറതാ പറയുണത് അത് കാരണ ശരീരത്തി പിടിക്കാത്തെ
അവള് പറയല്ലേ വിക് ക്യതി കാരണം ഭക്ഷണം കഴിച്ചാ മേത്ത് അതാ പിടിക്കാത്തെ
തുള്ളി കളിക്കന്നെ എപ്പളും ഒരിടത്ത് ഇരി ക്കാൻ വയ്യ എണീട്ട് നടക്കാനായിട്ടില്ല ആഹ് നടക്കാനൊന്നും ആയ്റ്റില്ല പഷേ ഇപ്പ നീറ്റ്ക്ക പിടിക്കാ അവടെ- പിടിക്കാം ഇങ്ങനെ പയ്യ പയ്യെ ഇങ്ങനെ ന്നട-
ആഹ ആ ആഹ
പിന്നെ ഓരോരുത്ത് ഇരിക്കേ ഇല്ല ഭക്ഷണം കൊടുക്കണെങ്കി മൊഗൊട്ട്ട്ട് അങ്ങ്ട്ടും ഇങ്ട്ടും- അങ്ങ്ട്ട് ഇങ്ട്ട് ഒരു മണിക്കൂർ വാണം അവൾക്കൊന്ന് കഴിക്കാൻ കൊടുക്കാന്. അറിയാലോ കുഞ് കുട്ട്യേളാവുമ്പോ. ആഹ രണ്ടാള് വെൽതായില്ലേ.
ഉം കുഞ്ഞു കുട്ടിയാ ഇവടെ വെല്ല്യ കുട്ട്യേക്കനെ പണിയാ.
ആഹ അതെ അതെ
ഞാൻ വരക്കുഞ്ഞ കുട്ടനാട്ടിലും ബുദ്ധിമുട്ട്ങ്ങക്ക് തരഞ്ഞററി
അതെ അവരെ കാല്ക്കട്ത്തി കൊറച്ച് അങ്ങ് പോവും വെൽത്ങ്ങളെ പിനാലെ നടന്നു കൊടുക്കും. തനെ തിന്നാ നാവുമ്പോ ചെറുതും ന്നന്നാവും വിജാരിക്കും ഇത്പ്പ അങ്ങനെയല്ല.
എവിടെ ഒക്കെ കണക്ക ഹ് ഹ്.
ഫോണില്ലാണ്ട് കഴിക്കാനും പറ്റ്ല്ലാ. ടിവിയും കാണണം കാർട്ടൂണ് കാർട്ടൂണ് പറഞ്ഞിട്ട.
പത്ത്മിൻറ്റ് പർനാടെ അങ്ങനെക്കെ കൊടുക്കൊള്ളൂ അല്ലെങ്ക ഒരു വീടിയോ മാത്രം കാണാന് അത് കൈഞ്ഞ ഇന്റെ കൈ- കൊണ്ടോര്ന്ന എല്ലാം പറയും.
ചെറിയാളും അങ്ങൻ തനെ.
ഓ ചെറിയാൾക്ക്‌ വെല്ല്യാളെട്ത്താലേ ചെറിയ- ആവശ്യോള്ളു വെല്യാളെ കയ്യിൽ- കണ്ടോ അപ്പൊ ഞങ്ങൾക്ക് കിട്ടണം ആ അവന്റെ ഒണക്ക്‌ ഹ് ഓ രണ്ടാളും.
ആഹ ആഹ ആ എനിക്കൊരു ആൺകു- ഒരു പെൺകുട്ടി ചെറുത് പെൺകുട്ട്യാ ഉം പഷേ രണ്ടും ഒരേപോലെയ തുള്ളി കളിച്ചോണ്ട് ഭയങ്കര പൊരിച്ചിലാ. രണ്ടെണ്ണത്തിനെ ന്നോക്കാന്.
അതാണ് രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ട് കൊടുക്കൂലേ. ഞാ പറയും ഇജ്ജ്‌ ഒന്ന് വെൽതെല്ലേഇജ്ജോന്ന് താന്ന് കൊട്ക്കറയും.
ആഹ എത്ര ഡിഫ്രെൻസ് ഇണ്ടല്ലോല്ലെ അഞ്ച് വയസ്സൊക്കെ ഇല്ലേ ഡിഫ്രെൻസ്.
ആ ആറ് ആറര വയസ്സിന് ഡിഫ്രേ- ഫ്രൻസ് ണ്ടാവും ഇപ്പൊ വെല്യേ മെര്ട്ടില്ലല്ലേ മറ്റേ ഒന്ന-
അപ്പൊ മൂത്താൾക്ക് അറിവായല്ലോ.
ഓ
ഇത് പിനെ അങ്ങനെയൊന്നുല്ല വല്യാള് യുക്കേജിയാണ് എന്നാലും അവൻ. അത് അവള് ഇവളെ വയങ്കര കാര്യാണ് അവനെട്ക്കണ സാനം ഇവള് കൊടുക്കും ഇവള് കഴിച്ചില്ലെങ്കിലൊക്കെയാണ് വെഷമം കളി- ക്കാനുള്ളതാണെങ്കിലും അവൻ വേഗം കൊണ്ടന്ന് കൊടുക്കും ഫോണ് കിട്ട്യാ പിനെ ആരേം കാണില്ല. പിനെ വിളിച്ചാലും കേക്ക്‌ല്ല ചെവി ഇണ്ടാവില്ല ഞാൻ പറയും ചെവി കൊണ്ടോയി ഡോക്ടറെ കാണിക്ക.
ഏമ്പിവളം കൂലല്ലോ
ഇല്ല ഇല്ല ശ്രദ്ധ മുഴുവൻ അതിലാണ്.
ആഹ അതാണേയ്.
ആ നേരത്ത് ഒറക്കൊന്നും വെരില്ല ബുക്ക് കണ്ടയ്ഞ്ഞാ അവന് ഒറക്കോം വെരും. ഭക്ഷണം കണ്ടയ്ഞ്ഞാ വാശിയാവും ഫോണും കണ്ടോണ്ട് കഴിക്ക്യേണെങ്കി കൊഴപ്പുല്ല.
ആഹ ആഹ് അതാണ്. ഏത് പറ്റപ്പാ പിന്നെ പച്ചക്കറികളൊക്ക കഴിക്കാൻ മടിയ.
ആഹ് അതൊക്കെ അരച്ച പിടിച്ചൊക്കെ കൊടുക്കണ്ടി വരു ല്ലേ
ഏയ് എന്തൊരു ബുദ്ധിമുട്ടിയ എലക്കറികള് സ്കൂൾന്ന് എല്ലാം കഴിക്കും
ആഹ് ആഹ്
വടെ വീട്ടിലെത്തിയാ ഒന്നും വേണ്ട അപ്പന്നോടറ്യും ചേച്ചിണ്ടാക്കണ ഭക്ഷണം നല്ല രസംണ്ട് റിം വേണ്ട വേണ്ട അവിടെ ഇണ്ട് അവിടെന്ന് കിട്ടും ഒന്നും കൊണ്ടോണ്ട, നമ്മള് വെള്ളം കൊണ്ട് വരണം വെള്ളംകു
ആഹ് ആഹ് പാത്രം കാര്യങ്ങളൊക്കെ അവിടെ ഇ ണ്ട്ല്ലേ
ആ പാത്രം ഗ്ലാസ് ഒക്കെ അവിടെ ണ്ട്
ഓഹ് ഓഹ് ഒ അപ്പോ പിന്ന വലിയ പണി ഇല്ലല്ലോ
ആഹ് ആദ്യൊക്കെ കൊണ്ടോണെ ഇപ്പ പിന്നെ ഓരോ ടീച്ചേഴ്സ് റിട്ടേർടാവല്ലോ
ആഹ്
അപ്പോല വകായിട്ട് പ്ലേറ്റും ഗ്ലാസൊക്കെ വാങ്ങിക്കൊടുക്കും തിപ്പോ ഒരു സ്കൂള് ഒന്ന് തൊട്ട് നാല് വരേ ഒള്ളൂ
ഉവ്വ്
പിന്നെകൊർച്ചപ്പർത്താണ് കൊർച്ച് ർഞ്ഞാല് കൊർച്ചൊന്ന് മേലെ
രണ്ടാളുപ്പൊരേ സ്കൂൾലല്ല ആഹ്
പക്ഷേ തൊട്ടടുത്തന്നേണ്
ആഹ് അപ്പൊ ചെറിയാളും തന്നെ പോവോ
ഓഹ് ഒറ്റ വെടെ വേറെ കുട്ട്യാളുണ്ട്, പോണ അടുത്തില്ല വീട്ടിൽ
ആഹ് ഞാൻ ഞാൻ പറയുന്ന ക്ലിയറാവണില്ലേ എന്തേലും
ഓഹ് ണ്ട്ണ്ട്ണ്ട് ഇല്ലല്ല കൊഴപ്പൊന്നുല്ല ഏഹ് ഇല്ലല്ല അഹ് ബുദ്ധിമുട്ടൊന്നുല്ല
ആഹ്
നടക്കാല്ല ദൂരള്ളൂ രണ്ടു പേർകും
ആഹ് അപ്പൊ കൊഴപ്പല്ലല്ലോ ഒരഞ്ച് മിൻറ്റ് വൈകിയാലും പെട് ട്ടൊന്നെത്തുമ്പോ
ഇല്ല ബെല്ലടിക്കണനേ ആ ബെല്ലടിക്ക പത്ത് മണിക്ക തൊടങ്ങാണെങ്കിലൻപത്തഞ്ച് നമ്മളെ ഇവിടുന്ന് പോവന്നെ ഒള്ളൂ
ആ ആഹ്
ഞാൻ പറയു ഒന്ന് നേര്ത്തെ പോയിക്കൂടെറയും ആ ബെല്ലട്ച്ചുല അങ്ങനെ അവിടെ പോയി
ആഹ് അവിടുന്ന് ബെല്ലടിക്കണ ബടെ കേക്ക്ണു ണ്ടാവുലേ
ഓഹ് അങ്ങനെ പോവുള്ളൂ അതാണേ
ആഹ് സ്പെഷ്യൽ ക്ലാസും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ പ്പൊ അതെ ആഹ് കൾച്ച് ചിരിച്ചില്ലേ
ആഹ് കളിച്ചു തിരിച്ച് കൊറേ അപ്പർത്തെചെങ്ങായിമാരെ വീട്ടു കേറും, അവിടെ കൊർച്ചേരം വർത്താനം പർഞ്ഞിരിക്കും. പിന്നെ ഓന്റെ ഇപ്പർത്തിര് വേറെ ചെങ്ങായ്ന്റെ വീട്ടിലിരിക്കും പോര്ന വൈക്കലൊക്കെ കേറി ട്ടേ പോരുള്ളു. പോവുമ്പോ ബെല്ലടിക്കാൻ നേര്ത്ത് അല്ലല്ല
ആ അഹ്
ഒരാളെ നാല് മണിക്ക്വ്ടും ഒരാളെ നാലരക്കാ വിടാ
ആഹ് അപ്പൊറ്റക്ക് പോയ്ര്ഓ ചെറ്ത്
ആഹ് ചെറുതൊറ്റക്ക് പോവും
ആഹ് ആഹ് ഒന്നാം ക്ലാസ്സിലല്ലേ തന്നെ പോരുംല്ലേ
ഓനിവിടടുത്തന്നെ കുട്ടികള് വേറ്ണ്ട് പിന്നെളേച്ചന്റെ കു എളേച്ചന്റെ കുട്ടിയ്ണ്ടേ യു കെ ജില് ഓനും ഇവനും ഒരുമിച്ചാ പോവാ ആഹ് ഞങ്ങളൊരേ വീട്ടിലാ
ആഹ് ആഹ്
ഇപ്പൊ ഗവൺമെന്റ് സ്കൂളില്ണ്ടല്ലോ എൽ കെ ജിയും യു കെ ജിയൊക്കെ
ആഹ് ഇണ്ടല്ലോ
ആഹ് അപ്പവിടെ ചേർത്തേക്കാണ്
ആഹ് അത് പിന്നെ എളുപ്പായല്ലോ തൊട്ടടുത്തുആണ്
ആഹ് അതാണ് അടുത്താണ് നമ്മളെ ബസ്സ് കേറ്റി പോണം പിന്നൊരാള് കൊണ്ടാക്കിക്കൊട്ക്കണ്ട അതൊക്കെ വിചാരിക്കുമ്പളേ
ആഹ് അതെയതെ ഒരാളില്ലെങ്കിലും എങ്ങനെലും പൊയ്ക്കോളൂല്ലോ
ആഹ് അതന്നെ
മടിയുണ്ടാ പോവാൻ
ഏ
മടിയുണ്ടോ പൂവാൻന്ന് സ്കൂള്
ഇല്ലല്ല മടിയൊന്നുല്ല
ആഹ് ഇഷ്ടാണ്ല്ലേ
ഓഹ് മടിയൊന്നുല്ല ഇപ്പ തൊറന്ന്ട്ടല്ലുള്ളൂ ക്ലാസ് തൊടങ്ങിട്ടില്ലല്ലോ
അതെ ഞങ്ങക്കെണീക്കാനാണ് മടി വെക്കേഷനായിരുന്നപ്പ എട്ടെട്ടര വരെ കെടന്നിട്ടേ
ആഹ് ഞങ്ങക്ക് പിന്നെ ഇവിടെ രാവിലെ എണീക്കണ്ടേ മദ്രസ്ണ്ടാവേ
ഈ ഈ പ്രായത്തിലുണ്ടോ ആഹ് ആഹ്
മദ്രസ ഒന്നില്ലാണ് അതാറരക്ക് പോണം
ആഹ് അപ്പൊ നേർത്തെ പോണല്ലേ
ഓഹ് ഒഹോ അടുത്തന്നെയാണ് സ്കൂളും മദ്രസ ഒര്സ്ഥലത്താ ഒന്നിലാ
സൺ‌ഡേയ്ണ്ടോപ്പൊ ഞായറാഴ്ച്ച
ഉണ്ട് ഫ്രൈഡേ മാ വെള്ളിയാഴ്ച മാത്രേല്ലാത്തോള്ളൂ മദ്രസ ബാക്കിയെല്ലാ ദിവസവും മദ്രസണ്ടാവും
എത്ര മണി വരെയാപ്പൊ
ഒൻപതര വരെ
ആറര മുതലോ അപ്പൊ പോയിട്ട് തിരിച്ച് വീട്ടില് വന്നിട്ട് പിന്നെ പോവോ
പിന്നെ പത്ത് പ ത്തേ ഞാൻ പറഞ്ഞില്ലേ പത്തേമു അൻപതൊക്കാവുമ്പളേ പോകു പത്തല്ല ഒൻ ൻപതേ അൻപതൊക്കാവുമ്പം
വന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പോകുംലേ ആഹ് അടുത്തായത് കാരണം കൊഴപ്പില്ല ദൂരെയാണെങ്കിൽ നമ്മള് ഒക്കെ പൊതിഞ്ഞ്കെട്ടി കൊടുത്തുവിടണംല്ലെ
ഓഹോ ഹോ
അപ്പവ്ര്ക്ക് ഒറക്കൊന്നൊരു വിഷയല്ല.
ഒക്കെ ശീലായി ഫസ്റ്റ് ദവസം സ്കൂൾക്കപ്പ ന്നോട് പറയാണ എനിക്ക്, ഉച്ച ആകുമ്പോ മ്മച്ചി ന്ക്ക് ഉറക്കം വരാ.
ഈ അംഗൻവാടിയിലൊക്കെ ഒറക്കി ഒറക്കി ശീലല്ലേ.
ഉം ഇന്നലൊക്കെ നേരത്തെ ഉറങേക്കണ്.
ആ ഇവൻ വരുമ്പോ ബസ്സിൽ ഇരുന്ന് ഒറങ്ങും ക്ഷീണിച്ചിട്ട് പാവം.
അതാണെ.
ആഹ്.
ഓക്കേ എന്നാ, ശരി.
ആഹ് എന്നാ ശരി.
ആ തെ.